ഹലോ ആഹ് കേൾക്ക്ണ് ഇണ്ടോ?
ഓഹ് കേക്ക്ന്ന് ഇണ്ട്.
ആഹ് എന്താ ചെയ്യ്ണെ? എന്താ വിശേഷം?
എന്താ സുഖായിട്ട് ഇരിക്കുന്നു. എന്താ അയുടെത്തെക്കെ വിശേഷം?
കൊഴപ്പൊന്നും ഇല്ല ഇന്ന് റഹത്താണ് ഇന്ന് മഴയൊന്നും ഇല്ല. ഉം നല്ല കാലാവസ്ഥ ആഹ് നല്ലെ കാലാവസ്ഥയെണ്. ചെറിയ മഴ ഒക്കെ ആഹ് ചായ കുടിച്ച് ചായ കുടി കഴിഞ്ഞ് ഇങ്ങനെ ഇര്ക്കാണ്. ഇല്ലാ അയുടെ ചായ കുടി ഒക്കെ കഴിഞ്ഞോ?
ഓഹ് ഞാനും പർണ പോലെ ചായകുടി കഴിഞ്ഞിട്ട് ഇങ്ങെട്ട് വന്നതാ ഇപ്പോ
ആഹ് കുട്ടിയാളൊക്കെ സ്കൂൾ പോയി വന്നോ?
ഓഹ് രൺ എല്ലാരും എത്തിട്ട് ഇണ്ട്.
ആഹ് അഹ് ശരി എത്ര മക്കളാ?
എനിക്ക് രണ്ടാൾ
ആഹ് ഇൻക്കും രണ്ട് ആളാ. ആഹ് ആൺകുട്ടിയാ പെങ്കുട്ടിയാ ഒരാൾ ഏഴിലും ഒരാൾ അഞ്ചിലും.
ആഹ് ആഹ് നിങ്ങൾതോ?
അവിടെ ഇന്റെത് ഒര് ഒര് മൂത്തത് പെണ്ണാ രണ്ടാമത്ത് ആണ്.
ആ ആ ഇവിടെ മോള് നാലിലാണ് ചെറിയ മോള് അംഗനവാടിയില്.
ആ അത് ശരി ആ
ശ് അങ്ങനെ
പിന്നെ എന്തൊക്കെയാ എന്താ വർക്ക് ചെയ്യ്ണ്ട എന്തെങ്കിലും.
ഇല്ല അങ്ങനെയൊന്നുല്ല ചെറിയ രീതിയിൽ ഓൺലൈൻ വർക്കൊക്കെ അങ്ങനെ ചെയ്തു പോകുന്നുണ്ട്.
അങ്ങനെ അങ്ങനെ. ഹം ഞമ്മളെ മാതിരി തന്നെ. ഉം പിന്നെ വീട്ടിതന്നെ ഹസ് അതന്നെ ഭർത്താവോ? ഭർത്ത നാട്ടില് ഉണ്ട് ആ ജോലിയൊക്കെ? ഭർ നാട്ടിൽ തന്നെ ആകൂല്ലേ ഉം പിന്നെങ്ങനെ വീ ട്ടില് ചെടിം കാര്യങ്ങളോ അങ്ങനെയൊക്കെള്ള ആൾക്കാരാ.
അല്ല അല്ല അതിനോട് എനിക്ക് ഇൻട്രസ്റ്റേ ഇല്ല ഇല്ല അവിടെക്കെ എങ്ങനെ?
ഞാന് ചെടിനെ പച്ചക്കറി അതൊക്കെ നല്ല ഇൻട്രസ്റ്റ്ള്ള ആളാ ഉം ഞാൻ പച്ചക്കറി അങ്ങനെണ്ട ക്കാനുള്ള സ്ഥലല്ല വീടും മുറ്റും മാത്രേ ഉള്ളൂ.
ഓ ഓ ആയിശ്.
പിന്നെണ്ട് അതോരു നാല് അഞ്ച് കിലോമീറ്റർ അപ്പുറ ത്താണ് അപ്പൊ നമ്മുക്ക് അവിടെ പോയിറ്റ് ചെയ്യാം നടക്കൂലല്ലോ ഈ ആ ഈ എട്ട് സെന്റ് സ്ഥലത്ത് ഈ വീടും. ഓക്കെ അങ്ങനതന്നെ ഞമ്മക്ക് ഇത് വീടും അയ്ൽ എട്ട് സെന്റ് സ്ഥലള്ളൂ അപ്പൊ അതിൽ ഒരു ചെറിയ സ്ഥലള്ളൂ കുറച്ച് ബാക്കി അവിടെ രണ്ട് മൂന്ന് കഴുങ് ഒരു തെങ് പിന്നെ ഒരു മൂച്ചി അങ്ങനെ ഒരു ചിക്കുന്റെ മരം അങ്ങനെയൊക്കെ ഉണ്ട് ആ പിന്നെ റിച്ചി അങ്ങനെയൊക്കെ ഒന്നുണ്ട് പിന്നെ. ബാക്കിയുള്ള സ്ഥലമൊക്കെ പിന്നെ കല്ലിട്ടതും കൊണ്ട് അങ്ങനെ ഒന്നും കുഴിച്ചിടാൻ ഒന്നിനും പ റ്റൂല പിന്നെ ചട്ടിയില് കുറച്ച് ചെടികളൊക്കെ ഉം ഇല്ലല്ല. മുറ്റൻ മുറ്റൻ തന്നെ കുറച്ചോള്ളൂ വീടിന്റെ ചുറ്റിനും ആ അങ്ങനെ വീ ടിന്റെ മൂന്ന് സൈഡ് ങ്ങനെ കുറച്ച് മുറ്റൊള്ളൂ ബാക്ക് സൈഡിൽ. പിന്നെ അപ്പുറത്ത് കുറച്ച് ഇങ്ങനെ നടക്കാനുള്ള വയ്യ് ഒള്ളൂ അപ്പുറത്ത് തൊട്ടൊരു വീടും ഉണ്ട് അയൽവാസികള്. അങ്ങനെ ഇപ്പറത്തീ ആ അല്ല മൂന്ന് സൈഡും പിന്നെ ആരുല്ല തനിച്ചാണ് മുന്നിലും മെയിൻ റോഡാണ് ബസ്ഒക്കെ പോണ റോഡാണ് മുൻവശ റ്റം അപ്പുറത്ത് പള്ളിന്റെ സ്ഥലാണ് അപ്പൊ പള്ളിന്റെ സ്ഥലം ആകുമ്പോ പിന്നെ ആ കൊർച്ചൊള്ളൂ ഒരു അൻപത് അറുപത് സെന്റ് ഒക്കെ ഉള്ളൂ ആ അവിടെ പിന്നെ കാട് മൂടിങ്ങനെ കെട്ക്കാണ് ആരും ഇല്ലല്ലോ പിന്നെ മുഗൾ ഭാഗത്ത്ക്കൊക്കെ വീടുകളുണ്ട്
ഓ ഓ
സിള് പറയാന് പിന്നെ റോഡിന്റെ അപ്പൊളിയിൽ കുറേണ്ട് പിന്നെ മുകൾ ഭാഗത്ത്ക്ക്ണ്ട് പിന്നെ ആ സയ്ഡ്ക്കൊക്കെണ്ട് അങ്ങനെ അത്രക്ക് അയൽവാസി കളൊന്നുല്ല ഉം അങ്ങനെ ഉം പിന്നെ അങ്ങനെ വീട് ആ ആ ഞാനും ആ ഭർത്താവും രണ്ട് കുട്ടികളും ന്റെ ഭർത്താവിന്റെ ഉമ്മ ഉണ്ടായിന്ന് ഒരു മൂന്ന് വർഷം മുന്നേണ് മരിച്ചു പോയത്
ഏ അത്
ഉം ഉപ്പാന പിന്നെ ഉം അല്ല വയസ്സായതാ എൺമ്പത്തിമൂന്ന് വയസ്സൊക്കെണ്ടായ്ര്ന്ന് ഇവരെന്റെഭർത്താവാണ് ഏ റ്റവും ചെറുത് ആ മറ്റേ ബാക്കിയുള്ളവരൊക്കെ വല്യയതാണ്
ആഹ് അപ്പൊ അവര് അടുത്തടുത്തല്ല വീടെടുത്ത്
ആഹ് അടുത്തന്നെയാണ് ഒക്കെ രണ്ട് മൊത്തം പത്ത് മക്കള് ഇണ്ടായിരുന്നു അത് രണ്ടു പേര് മരിച്ച് ഇപ്പോ എട്ടാളുണ്ട്. അഞ്ച് നാത്തൂമാരുണ്ട് ഉം അഞ്ച് നാത്തുമാരും നാല് മുത്തച മൂന്ന് മൂത്തച്ഛന്മാരും ഉണ്ട് ഉം അങ്ങനെ ഉം അയില് രണ്ടാള് മരിച്ചു ച്ചു ഒരു മൂത്തച്ചൻ ഇപ്പൊ അടുത്ത് മരിച്ചു ക്യാൻസർ ആയിരുന്നു ഇനിയിപ്പോ രണ്ട് മൂ മുത്തച്ഛന്മാരുണ്ട് എന്റെ ഭർത്താവുണ്ട് പിന്നെ അഞ്ച് നാത്തുമാരുണ്ട് അങ്ങനെ എട്ട് മക്കൾ മക്കൾ ഉണ്ട് ഇപ്പൊ ഉം അപ്പൊ അവരൊക്കെ വരും പോകും ഒക്കെ ചെയ്യും ഏ മുത്തച്ചികളായാലും നാത്തുമാരായാലും മക്കളായാലും പിന്നെ ആഹ് ഇതല്ലേ ചെറിയ മോന് അപ്പൊ ഇവിടെ തന്നെ വരലും നിക്കലും ആഹ് അപ്പൊ ച ഇവരന്നെ വരും ചെയ്യും നിക്കും ചെയ്യും അങ്ങനെ പിന്നെ ഓ കുറച്ച് വയസ്സായ ആൾക്കാരാവുമ്പോൾ ചെറിയ കുട്ടികളെ പ്രശ്നമൊന്നും ഓല്ക്കില്ലല്ലോ ഞമ്മക്കല്ലേ ഒര്ക്ക് മക്കളും മരുക്കളും പേര കുട്ടികളും ഒക്കെയാണ് അപ്പ പിന്നെ അതൊക്കെ അവിടെ ഇട്ടിട്ട് ഒര്ക്ക് വന്ന് നിക്കാം അത് ആഹ് അതെ അങ്ങനെ ഒ ാര് എടക്ക് ക്കൊക്കെ വരും ഉം
ഉം ഉം
അങ്ങനെയൊക്കെ ആയിട്ട് ഉം പിന്നെ വീട്ടില് ആരൊക്കെയാ ഉള്ളത്?
ഇവിടെ ഇവിടെ ഈ പറഞ്ഞ പോലെ രണ്ട് കാക്കന്മാരാണ് ഒാര് രണ്ടാളും വേറെ പോയിട്ടുണ്ട്. ഇനി ഒരു അനിയനുണ്ട് അവന്റെ നിക്കാഹ് കഴിഞ്ഞു പിന്നെ രണ്ട് നാത്തുന്മാരും
ആഹ് ഇവിടല്ലേ കഴിഞ്ഞു ആഹ് അനിയൻ ഈ ഇതെന്നെ ക്കാരം തറവാടല്ലേ
ആഹ് അനിയനായിരിക്കും തറവാട് നമുക്കിപ്പോ വീടുപണി നടന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ആഹ് ആഹ് അടുത്തന്നെ അതിപ്പോ നിങ്ങള് പറഞ്ഞ പോലെ മുറ്റല്ലേ ഞാൻ ഇപ്പോ ങ്ങള് പറഞ്ഞപ്പോ ഞാനിന്റെ വീട്ങ്ങനെ ആലോച്ച് നോക്കി ഇന് ക്കും ഇങ്ങനെ കൃഷി ചെയ്യാനോ അതിനോ ഒന്നിനും മുറ്റല്ല ആഹ് ആഹ് ഇള്ള സ്ഥലത്ത് ഒരു വീട് പിന്നെ ഈ പറഞ്ഞ പോലെ സൈഡിലൂടെ ഒക്കെ കുറേശെ ഒരു എത്ര ഇപ്പോ ഒമ്പതര സെന്റാ അതിലന്നെ ഒരു സെന്റ് റോഡിന്റെ അപ്പുറത്താ അപ്പൊ സന്റില വീട് വെക്ക്ണത് അപ്പൊ പിന്നെ ഇങ്ങക്ക് ആലോചിച്ചാൽ മനസ്സിലാവല്ലോ അവിടെ എവിടെ ഉണ്ടാവന്നുള്ളത് ഇണ്ടാവൂലല്ലോ
തന്നെ എട്ടര സെന്റിലെ വീട് അതില് നമുക്കിപ്പോ ഗേറ്റും റോഡും
ആ ഇല്ലല്ലോ സ്ഥലംന്ന് പറയാനില്ലല്ലോ കാരണം എനിക്ക് തോന്നണ് തന്നെ പോലെ. ആ ബേ ബേക്കോട്ട് അടുക്കള ഭാഗത്തോട്ട് നടക്കാനില്ല വഴിയെ അതുപോലെന്നെ ഒരു സൈഡിലോട്ട് അങ്ങനെ. പിന്നെ ഒരു സൈഡില് കുറ ച്ചന്നുണ്ട്.
ആ മുറ്റം. ആ ഒരു വണ്ടി പാർക്ക് ചെയ്യാനും പോർച്ചും കാര്യങ്ങളും പിന്നൊരു മു റ്റുആയ അവിടെ സ്ഥലം കഴിഞ്ഞു അതന്നെ. അത്ര തന്നെ ഉള്ളു ഉം അപ്പൊ ഞമ്മ ഒരുപാട് വലിയ കൃഷി ചെയ്തിയില്ലെങ്കിലും ഞമ്മ നമുക്കായിട്ട് ഒരു അടുക്കള തോട്ടൊക്കെ ഉണ്ടാക്കിട്ട് നമ്മുക്ക് ആ ആവശ്യള്ള
ഞാൻ ഉണ്ടാക്കിയയിടത്തോളം ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ എനിക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞു. ഇല്ല പിന്നെ ഇത്ര അങ്ങനാണ്ട് അറിയൂല്ല ഇണ്ട ഇവിടെ എങ്ങനെ എന്തെങ്കിലും ചെടികളായാലൊന്നും എനിക്കു വലിയ ഇൻട്രസ്റ്റ്യ്മക്ക് ഇല്ലാത്ത കൊണ്ട് ഞാനും ഉണ്ടാക്കാൻ നോക്ക
അങ്ങനെ ചെയ്യൂല അല്ലെ. ആ ഇന്ക്ക് പിന്നെ സ്കൂൾ പഠിക്കണ സമയത്തെ ഇ
ആ അതിണ്ട് അത്പ്പോ എന്റെ കസിനൊക്കെ അങ്ങനെയായിരുന്നു ഓളക്കെ. എത്രയോ ചെടിയോ കുഴിച്ചിടാറിയോ അത് കണ്ടിട്ട് ഞാനൊന്ന് കുഴിച്ചിട്ട് ഒരു കോസ്മസ് ഉണ്ടാവണമെങ്കി രണ്ട് മാസം ത് അഹ് കയ്യ്ണം അത് പോയി വീണ്ടും കുഴിച്ചിട്ട് പോയി വീണ്ടും കുഴിച്ചിട്ട് അത് കാണുമ്പ ഷ്ടപ്പെട്ട് കുഴിച്ചിട്ടോ. കേക്ക്ന്നുണ്ടാ
ആഹ് അതന്നെ. ഞാന് സ്കൂൾക്ക് നടന്നിട്ട് കഴിഞ്ഞ് ഞങ്ങള് സ്കൂള് കുറച്ച് അടുത്ത് തന്നെയാണ് പക്ഷെ നടന്ന് പോകുമ്പോ കുറ ച് ദൂരണ്ട് നടന്നിട്ട് പോകുമ്പോ നമ്മള് വരും. ഇപ്പൊ വേ അടുത്തുള്ള വീട്ടിലൊക്കെ ചെടികളൊക്കെ ഉണ്ടാവോല്ലോ. അവിടത്തെ അമ്മച്ചിമാരോ അല്ലെങ്കി താത്തമാരെ ആരെയൊക്കെ കാണുമ്പോ ഒരു കമ്പ് തരുവോ ഒരു കമ്പ് തരുവോ ഓഴിച്ചിട്ട് വാങ്ങിച്ച് തരും. ആഹ് ഇന്നട്ട് അവിടെ ഇപ്പാക്കൊക്കെ ഭയങ്കര ദേഷ്യായിരുന്നു. ഇന്റെപ്പക്കൊന്നും അത് എന്റെയിപ്പ പറയും. മ്മീം പറയും ഇമ്മേം പറയും ഇതുണ്ടാക്കുന്ന സമയത്ത് പച്ചമുളക്കോ തക്കാളിയോ വെണ്ടക്കയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയാ. ഇതൊന്ത് എന്തിനാണ് ഇത് ന്നൊക്കെ പറയു ഞ് ചീത്ത പറയും. ഇവരെ കാണാതെ ഒളി ച് എവിടെയെങ്കില് കുത്തി വെക്കും എന്നിട്ട് ഇവരില്ലാത്ത സമയത്ത് നല്ല ശെരിക്ക് പോയി കു
അതാണ് ഓരോരുത്തർക്ക് ഓരോ കേസായിരിക്കും ചെടി ഇപ്പ അല്ലെങ്കിലും പൊതുവെ കുറേ ഏ ആളുകൾക്ക് ചെടികൾ അങ്ങ് ആയാ മതി.
ആഹ് ഇപ്പൊ ന്റെ അനിയത്തിമാര് ഉം ന്റെ അനിയത്തിമാര് രണ്ടാള് അതാ രണ്ടാൾക്കും നല്ലതാണ് ഇപ്പൊ ഇന്റെ വല്യ അനിയത്തി ഇന്റേതൊക്കെ കണ്ടി ട്ട് ഓള് പിന്നെ ആദ്യ പ ചെടികൾല്ലെങ്കിലും പച്ചക്കറിമൊക്ക ഒക്കെ ഒരു നോട്ടള്ള ആളേഞ്ഞോള് ഓള വീടിന്റെ ബേക്ക് സൈഡ്ല് ചുറ്റിലും കുറച്ച് സ്ഥലംണ്ടായിട്ട് അവിടെക്കൊ പച്ചക്കറിക്ക ണ്ടാക്കും. ഇപ്പോള് ഇന്റെ അടുത്ത് ഇങ്ങനെ വന്ന് ഇവിടെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ചട്ടിയും ചെടിയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വന്നിട്ട് പോഉമ്പോ ഓരോ ചട്ടിയും രണ്ട് ചട്ടിയൊക്കെ എടുത്തിട്ട് പോകും. ഞാൻ പറയും മര്യാദയ്ക്ക് ചട്ടി ചെടി കൊണ്ടോയിട്ട് ചട്ടി പൈസ കൊടുത്ത് വാങ്ങി്. ജ്ജ് വച്ചോ, ആഹ് അപ്പൊ പറയും അത് ര ണ്ടണല്ലേതോന്ന് ഞാ എടുത്ക്ണേ ഓളെ വണ്ടിക്കങ്ങനെ. ആഹ് പിന്നെ വണ്ടി തുറന്ന് ഡിക്ക് തുറന്നിട്ട് അയ്ക്ക അങ്ങനെ വെക്കും. ഇത് രണ്ടെണ്ണം അല്ലേ ഒന്ന് ഞാൻ എടു ത്ക്ണ് അറിം അങ്ങനെ പിന്നെ ഞാന് എന്താട്ടും ഇങ്ങനെ ച ട്ടികളൊക്കെ കൊറേ നിറഞ്ഞു നിക്കുന്ന ചട്ടിന്നൊക്കെ ഒഴിച്ചിട്ട് വേറെ ച പഴയ ചട്ടിയൊക്കെ ഉണ്ടെങ്കി അയിക് ആഹ് അയ് ക്ക് നട്ട് വെക്കും. ന്നട്ട് ഓൾ വരുമ്പോ ന്നാത് കൊണ്ട്യ്ക്കോ പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കും. അങ്ങനെയൊക്കെ എനിക്കിഷ്ടാണ് ഓരോ ആൾക്കാർ ഇണ്ടാക്കണ കാണാനും ഇഷ് ടാണ്, ഞാനാണ്ട് ഇണ്ടാക്കാൻ പറഞ്ഞുടുക്കും ചെയ്യും. അങ്ങനൊക്കെ ഉം ചെറുതിലെ ഇങ്ങനെ കൃഷിനോടൊക്കെ ഭയങ്കര താല്പ
താല്പര്യം എന്റെ വീട്ടിലറിയുമ്പോ എനിക്കും അനിയത്തിക്കും ഒരേ മൈന്റാ. ഇതുപോലെ ഞങ്ങൾക്ക് രണ്ടു പേർക്കൂ ഉണ്ടാക്കാൻ ഒരു മഇന്റുല്ല വക്ഷെ ന്റെ അനിയന് അങ്ങനല്ല ഓന് അന്നിട്ട് ഇന്നിപ്പോ ആളായ്മക്കേ പോവുല ശെ ഇന്ന് പ്പോ വല്യയ കുട്ടിയായി പ്ലസ്ടു കഴിഞ്ഞു അ ചെറിയ കുട്ടിയായിക്ക്ണ സമയത്ത് ചെടികളായൽ ഞങ്ങൾ പറയും രണ്ട് പെൺകുട്ടിള്ള്ള വീടാണെങ്കില് ചെടി ണ്ടാക്കണങ്കിലും ഇത് ഉണ്ടാക്കണങ്കിലും ഓൻ വേണം പറയും ഞക്ക് രണ്ടാക്കും അയിമക്ക് ഇൻട്രസ്റ്റ് ഇല്ലേനും ഓൻ ണ്ടാക്കും ഓന് ചെടികളായാലും പച് ച്ചക്കറി ഇപ്പൊക്കെ അങ്ങനെണ് പച്ചക്കറികളൊക്കെ ണ്ടാക്കേനു ഇപ്പൊ പിന്നെ കാ ഓനെ മ്മ മാർക്കെ ഒരു പ്രായം കഴിഞ്ഞാ പിന്നെ ഒലെ ഒന്നിനും കിട്ടൂല്ലല്ലോ പിന്നെ ഒന്തായൊരു ലോകത്ത് അങ്ങനെ ജീവിക്ക
ആഹ് അതന്നെ ഇമ്മ പിന്നെ പച്ചക്കറി. ക്കെണ്ടാക്കും ഉമ്മാക് ചെടിയൊന്നും ഇഷ്ടണ്ടായിന്നില പക്ഷെ ഇപ്പം മ്മാക്ക് കുറെ കാലായിട്ട് ഉമ്മ വീണ് ബോളൊക്കെ പൊ ട്ടീ വാക്കർമ്മലാണ് വീട്ട്ന്റെ ഉള്ളിൽ നടക്കല് പക്ഷെ ഇപ്പം മ്മ ങ്ങനെ ഇവിടെ ഇപ്പോ വരുമ്പോ ഇടക്ക് ഇവിടയൊക്കെ വന്ന് നിന്ന് ഇവിടക്കെ വരുമ്പോ മ്മ ങ്ങനെ പറയും ചെടി കാണു ല്ല രസണ്ട് ലെ ആഹ് ചെടി അതിലതാ പഴ്ത്ത്ക്കുണു എല അതൊക്കെ പറച്ച് കളി എന്നാലല്ലേ വിർ തിണ്ടാവ അങ്ങനയൊക്കെ പറയും പിന്നെ ആഹ് ഇ ഞാ ഞങ്ങൾ പോകുമ്പോ ഈ ചെടിന്റെ കമ്പ് തരണട്ടോ അല്ലെങ്കി ആ ചെടിന്റെ കമ്പ് തരണട്ടോ ഒക്കെ പറഞ്ട്ട് ആഹ് എന്നിട്ട് അവിടെ പോയിട്ട് ഇപ്പ ണ്ടാക്കും. നാത്തുന് നാത്തൂൻ വന്ന്റ്റ് നാത്തൂനെ ഞാനാണ് ഇതിക്ക് കൊടുന്നത് ചട്ടി ഞാനന്നെ വാങ്ങി കൊടുത്ത് കാണ്ട് അങ്ങനെയൊക്കെ ആക്കിട്ട് ആഹ് ചട്ടി ഞാനന്നെ വാങ്ങി കൊടുക്കും അതേപോലെ ചെടി ഇവിടുന്ന് കൊണ്ടോയി കൊടുക്കും എന്നിട്ട് അങ്ങനെ ആയിട്ട്.
ണ്ടാക്കാൻ പറയലായിരിക്കുലെ ആഹ് ആഹ്.
ഇപ്പൊ മാഷാള്ളാ നല്ല നലയില് ഓളും ചെടിയൊക്കെ ണ്ടാക്കും.
ആഹ് ആഹ് അതെ രസാണ് വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ കാണുമ്പോ നല്ല രസാണ് ഒരു പ ശെ ഇൻക് ചെടിന്റെ പേരൊന്നും അറീലട്ടോ
ആഹ് ഇൻക്കും പേരൊന്നും അറിയില പക്ഷെ ചെടികൾ കൊറേണ്ട് കൊറെ നാശായി പോയി അങ്ങനെ.
അതാണ് അതുപോലെ ഒരു വയലറ്റ് കളറള്ള ചെടി നല്ല രസാണല്ലോ ആഹ് എന്നാ ഓക്കെ ട്ടോ.
ആഹ് സരി ഓക്കെ ഞാൻ വിളിക്കാ.